കേക്കുന്നില്ലേ?
ആഹ് കേക്കാം എന്തെടുക്കുവായിരുന്നു? വിശേഷക്കെ സുഖായിട്ടിരിക്കുന്ന്.
ആഹ് ഫുഡഴിച്ചാ സുഖം.
ഇല്ലില്ല ഫുഡ് കഴിച്ചാ മഴ ഒണ്ടായിരുന്നു രാവിലെയെക്കെ ഇപ്പ ഇല്ല.
ഏഹ്
അവിടെ മഴയൊണ്ടോ?
ഇല്ല അപ്പല്ല അപ്പ വെയിലന്നു.
ആഹ്
ഉച്ച മയക്കണ്ടാ?
ഇല്ല ഇല്ല അങ്ങൻത്തെ പരിപാടി ഇല്ല ആഹ് സമയം കൂടെ എന്തെലുവൊക്കെ ചെലപ്പോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കാണും അതൊക്കെ ചെയ്യും.
ഓ സ്റ്റിച്ചെയ്യോ?
ആഹ് ആഹ് അപ്പൊ എനിക്കോന്നു നമ്മടെ മക്കളെതെല്ലാം ഒണ്ട് യൂണിഫോമും
ആഹ്
ക്കെ അല്ലെങ്കി പുറത്തോട്ട് ചെയ്ത് കൊടുക്കും.
പൊറത്തൊക്കെ ചെയ്തൊടുക്കോ?
ആഹ് ചെയ്യും.
ഏഹ് ഓടു
മ്മളെ ഏഹ്. ആഹ് ഉടുപ്പും, ചുരിദാറ്, നയ്റ്റി
ആഹ്
അങ്ങനൊക്കെ ചുമ്മ ഇരിക്കല്ലേ?
ആഹ് അഹാ
എന്താ പണി ചുമ്മ ഇരിക്കുവൊ വീട്ടില്?
ആഹ് പണി പ്രത്യേകിച്ചൊന്നും ഇല്ലല്ല. ഒന്നുങ്കിൽ ഫോണാണ് അല്ലെങ്കി കെട്ന്ന് ഒറ്ങ്ങും.
ആഹ് എന്തേലുക്കെ ഇങ്ങനെ ചെറിയ സ്നാക്സ് ഐറ്റം ഒക്കെ ഒണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നോ?
അത് ഒന്നും അറിയൂല.
എന്ത് പാടിരിക്കുന്നു ഒന്ന് യൂട്യൂബിന്റെ ആവശ്യമൊന്നുമില്ല ഇനിഇപ്പ യൂട്യൂബ് ഉണ്ടല്ലോ? നമ്മൾ ഒരാളിനോട് ചോയ്ക്കുന്നതിനെക്കാൾ സഹായത്തിന് യൂട്യൂബ് ഒണ്ട്. അല്ലെ ന്നമുക്ക് തന്നെ ചെയ്യാവുന്നെ ഒള്ളു.
ക്ഷെ ന്നമ്മള് പൊർത്ത്ക്ക് കൊടുക്കുമ്പോ കുർച്ചൊക്കെ ന്നന്നാണ്ടെ ആഹ്
വക്കെണ്ടായിരുന്നു ഏഹ് അടുത്തൊരു കടയുണ്ട് അവിടെ ഞങ്ങടെ അയലു അയൽവാസി ആയിട്ടുള്ള എൻ്റെ കൂട്ടുകാരിയും അവള്ടെ ഉമ്മയും ഞാനുംകൂടിം പിന്നാ ഒര് നോമ്പ് തുടങ്ങിയിട്ട് അടുത്ത നോമ്പ് വെരെയും ഞങ്ങൾ ചെയ്തു ഞങ്ങള് ഏഹ് മൂന്ന് പേരുംകൂടി ഈക്വലി പെയ്സ ഇട്ടു.
ആഹ്
എന്നിട്ട് ആയിരത്തി അർനൂറ് രൂപെയിട്ട് ഫുൾ സാധനം അയ്നകത്ത് ഏഹ് ന്നമ്മള് ഒണ്ടാക്കാൻ പോവുന്ന സധനങ്ങൾക്ക് വേണ്ട ഫുൾ സാധനം അത് വിറക് വെരെ വാങ്ങിച്ചു ഗ്യാസുണ്ട്. വെറെക് വെരെ വാങ്ങിച്ച് വെച്ച് മൊത്തം ട്ടോട്ടേൽ എടുത്ത് എന്നിട്ട് നമ്മക്ക് ഒരേ ദിവസം ഇപ്പൊ ഞങ്ങള് ഫസ്റ്റൂസം തുടങ്ങിയത് ഏഹ് നമ്മടെ പഴംമ്പോളി നിങ്ങളെന്നാ പറയുന്നെ അറിയില്ല. നേത്രക്കായ പൊരിച്ചതില്ലേ?
ആഹ്
ഏത്തപ്പഴം പറയും പഴംപ്പൊരി.
ആഹ്
അത് പിന്നെ ഉള്ളിവട, ഉുന്നക്ക, മൊട്ടബജി. കാബജി പിന്നെ ആഹ് പിന്നെന്നാ ചിക്കെൻറോള്.
ആഹ്, ആഹ്
എന്തെങ്കിലും ഒരു ഡെയ്ലി ഒരു അഞ്ച് ആറ് സ്നാക്സ് ഉണ്ടാക്കും എന്താപ്പ സ്കൂൾ ട്ടയ്മല്ലെ സ്കൂള് വിട്ട് കുട്ടികൾ പോവു പോകുമ്പോ നോമ്പാകുമ്പോ വീട്ടിലേക്ക് വാങ്ങിചോണ്ട് പോകും. പിന്നെ ഇങ്ങനെ റോഡായോണ്ട് അടുത്ത്ന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുമങ് ഹ് ഒര് ഡെയ്ലി ഒര് രണ്ടായിരം മൂവായിരം രൂപക്ക് ഞങ്ങൾ വിറ്റിട്ടുണ്ട്.
ഓഹ്
ന്നട്ട് ന്നമ്മള് അന്ന് തന്നെ വൈകുന്നേരം തന്നെ ഷെയെർ ചെയ്തെടുക്കും പിറ്റെതിക്ക് സാനം വാങ്ങാനുള്ളത് മാറ്റിവെച്ചിട്ട്
ആഹ്
ഷെയർ ചെയ്തെടുക്കും അങ്ങനെ ഒരു രണ്ട് ആഴ്ച റ്റതോണ്ട് ഞങ്ങൾക്ക് പത്ത് പതിനായിരം രൂപ ഒരാൾക്ക് തന്നെകിട്ടി.
ലാഭായിട്ടോ?
ലാഭയിട്ട്
ഓ
ന്നമ്മളാകെ ന്നമ്മള് മൊടക്കിയിരിക്കുന്നത് ആയിരത്തി അർന്നൂറ് സംതിങ് എങ്ങാണ്ട് ഒള്ളു.
ആഹ്, ആഹ്
അപ്പൊ ഇതിന് വാടകകൊടുക്കണ്ട അവരുടെതന്നെ സ്വന്തംവീടായിരുന്നു.
ആഹ്
അപ്പൊ ഇതാ
അപ്പൊ ഒരു ഇനിയിപ്പോ ഒരു പയംപൊരി ആണെങ്കില് എത്ര രൂപ ക്ക കൊടുക്ക ഇ ങ്ങള്?
പ പഴമ്പൊരി ഫസ്റ്റ് തുടങ്ങിയപ്പോ പത്തായിരുന്നു പിന്നെ അതിങ്ങനെ- പഴത്തിന് വില കൂടും നമ്മൾ ഇപ്പണ്ട് പിന്നെ തമിഴ്നാട്ടിൽ അങ്ങടെ കൃഷിനാശം സംഭവിച്ചത് കൊണ്ട് വാഴ കൃഷിയൊക്കെ കൊറെ വെള്ളം കയറി നശിച്ചുന്ന് പറഞ്ഞ പറഞ്ഞ ഇതായി വന്നപ്പോം ഞങ്ങളതിനെ ഹ് പതിനഞ്ച് രൂപ വെച്ച് കൊടുത്ത് എന്നാലും വാങ്ങും ആൾക്കാര് നല്ല കറണ സൈസുണ്ട് പഴം ഇങ്ങനെ ഈ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ കനം കുറഞ്ഞല്ല ച്ചിരി ഒരെണ്ണം മൂന്നെണ്ണം മൂന്ന് സൈസ ആക്കും മൂന്നെണ്ണം മൂന്ന് പീസ് അപ്പം ഒരു പഴത്തിന് പതിമൂന്ന് രൂപ നമ്മൾ വില വെക്കുവാണെങ്കിൽ അത്- മൂന്ന് പീസ് പതിനഞ്ച് രൂപാവെച്ച് കൊടുക്കുവാണെങ്കിൽ അന്നേരം തന്നെ ആയില്ലേ മു മുപ്പത്തഞ്ച് രൂപ നാപ്പത്തഞ്ച് രൂപയാവു
ആ
നമ്മള് പതിമൂന്ന് രൂപല്ലേ നമുക്ക് നഷ്ടവും ഇതള്ളൂ മുടക്ക് പതിമൂന്ന് നമുക്ക് കിട്ടുന്ന നാല്പ്പത്തഞ്ച് അങ്ങനെ ഒരേ ദിവസത്തെ ഇത് നോക്കി ഏഹ് ഇങ്ങനെ ഒരേ ചിക്കൻ വാങ്ങികചിക്കൻ റോള് പിന്നെ ചിക്കൻ സമൂസ
ആഹ്
ഉ പിന്നെ ഇറച്ചിപ്പത്തൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്
ആഹ്
അത് അതൊക്കെല്ല എല്ലാ പത്ത് ഇരുപത് കൂടി വന്നൽ ഒരു മുപ്പത്തഞ്ചെണ്ണം ഒരഐറ്റം അങ്ങനെ വെച്ച് നിങ്ങളരു ഒരു വർഷത്തോളം ചെയ്ത് രണ്ടാഴ്ച ഞങ്ങൾക്ക് പതിനായിരം രൂപ വെച്ച് ഒരാൾക്ക് കിട്ടിയത് രണ്ടാഴ്ച കൊണ്ട് പിന്നെ മക്കളൊക്കെ സ്കൂള് വിട്ടുവരുന്ന സമയാകുമ്പം അത് പിന്നെ ഈ ഉം വീട് പൊളിച്ചു പണിയുവല്ലോ പഴയ വീടാരുന്നിത് അപ്പൊ ഈ മുൻസിപ്പാലിറ്റിലെങ്ങാണ്ട് ഇങ്ങനെ വീടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടാരുന്നു
ആഹ്
അപ്പ അത് പൊളിച്ച് പണിയാൻ വേണ്ടിട്ട് അതിന് ആള് വന്നപ്പം അങ്ങനെ ഞങ്ങള് മാറ്റി കൊടുത്ത പിന്നെ മക്കള് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വീട്ടി കണ്ടില്ലേ എന്നും ആകുമ്പോ ഒരു ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾ ഇവിടെന്ന് വരുമ്പോഴത്തേക്കും അഞ്ചു മണി അഞ്ചരൊക്ക ആകും കാരണം നമുക്ക് നടന്ന് ഒരു നൂറ് ഇരുനൂറ് മീറ്ററിൻ്റെ അപ്പുറത്താ
ആഹ്
വണ്ടിയൊന്നും വേണ്ട നമുക്ക് പോയി വരാവുന്ന ദൂരെ ഉള്ളൂ അങ്ങനെയാണ് മ ക്കള് സ്കൂള്ട്ട് വരുമ്പോ മഴയും പിന്നെ വീട്ടിലാരും ഇല്ലെങ്കി അതൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് അങ്ങനെ പിന്നെ ആരെയും എന്നും ആരെയും ഏൽപ്പിക്കാ പറ്റൂലല്ലോ
ആഹ് അതന്നെ
അതുകൊണ്ട് നിർത്തിയതാ ഒരു വർഷത്തോളം ചെയ്തു
ഓഹ് ഓഹ്
ഇപ്പോഴും അന്ന് വാങ്ങിച്ചവരൊക്കെ ഇപ്പോഴും ചോദിക്കും ഇപ്പൊ ഞങ്ങക്ക് ഓർഡർ തരും കേട്ടോ അത് കഴിഞ്ഞ് കുറെ അന്ന് നമ്മള് തന്നെ ഇടക്ക് പിന്നെ പായസം ഉണ്ടാക്കി അതും അയിന്റെ കൂടെ ഉണ്ടാക്കുവായിരുന്നു കാരണം ഇതെല്ലാം സ്നാക്സ് ഒക്കെ പൊരിച്ചു വെച്ച് കഴിഞ്ഞാണെങ്കിലും പിന്നെ നമുക്ക് സമയം ബാക്കി ല്ല അത് വിറ്റ് തീരും വരെ അന്നേരം പിന്നയിൻ്റെ കൂട്ടത്തില് പായസവും കൂടെ നമ്മുടെ ഉം ചെറുപയർ പരിപ്പിൻ്റെ പായസം ഇല്ലേ
ആഹ്
പ്രഥമൻ പോലെ ഇരിക്കുന്നെ അത് വെച്ച് അത് ഡെയിലി ഒരു ആഴ്ചയ്ക്ക് മൂന്ന് ദിവസം എന്ന് പറഞ്ഞു ഞങ്ങള് ഞായറാ ദിവസം എല്ലാരും മൂന്നു പേരും ലീവ് എടുക്കും ആഹ് നമ്മുക്ക് കല്യാണോ പിന്നെ എങ്ങോട്ടെങ്കിലും പോണോങ്കിലും പിന്നെ മക്കളെവീട്ടി നിക്കുമ്പം അങ്ങനെയൊക്കെ നിന്നില്ലേ ഒരു പാടല്ലേ അതുകൊണ്ട് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ട് ഞായറാഴ്ച ദിവസം ലീവ് എടുത്ത് വീട്ടി ഇരുന്ന് പിന്നെ അത് പിറ്റേന്നത്തേക്ക് തിങ്കളാഴ്ച എന്താ ഉണ്ടാക്കേണ്ടന്ന് ഇങ്ങനെ ആലോചിച്ച് അത് കണ്ടു പിടിക്കും ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് ചിലപ്പോൾ അറിയാവുന്നവരാരോടെങ്കിലും ചോദിക്കും അങ്ങനെ കുറെേ റെസിപ്പി കണ്ടുപിടിച്ച് അപ്പൊ അന്നൊക്ക വരുമാനമാരുന്നു ഇഷ്ടംപലെ കാശും
ആഹ്
അങ്ങനെ എന്തേലുവൊക്കെ കണ്ടുപിടിക്കണം അപ്പൊ അടു നമ്മളിപ്പോ ഒണ്ടാക്കി വെച്ചാലും അടുത്തുള്ളവരാണെങ്കിലും വാങ്ങുവല്ലോ
ആഹ് അതന്നെ
അല്ല കടയിലൊന്നും ആവണ്ട നമുക്ക് തന്നെ സ്വന്തവായിട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കി
ആഹ്
തന്നെ ഇങ്ങനെ നമ്മള് പറയുവല്ലോ അടുത്ത അയൽവാസികളോടൊക്കെ നമ്മള് പറയും ഇന്ന സംഭവം ഉണ്ടാക്കുന്നൊണ്ട് വേണമെങ്കിൽ പറയണം അവര് പറഞ്ഞ് വേറൊള്ളൊരറിയും അങ്ങനെ എങ്ങനെ അറിഞ്ഞറിഞ്ഞ് അതൊരു ഡെയിലി ഒരു ഉം അഞ്ഞൂറോ ആയിരം രൂപ കിട്ടാനോ ഒരുപാടുല്ല
ആഹ
എന്തലൊക്കെ ചെയ്ത് നോക്കണം
ആ് ആ് അപ്പൊ ഇപ്പങ്ങൾക്ക് എന്നാ സ്വന്തമായിട്ട് തുടങ്ങിടേ
സ്വന്തായിട്ട് തുടങ്ങാന്ന് നല്ലാ ഉ ഇപ്പൊ ന തയ്യല് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതും കൂടെ
ആഹ് ആ് അപ്പ ന്നാൽ സ്കൂൾ തുറക്കുന്ന സീസൺ ആയണ്ട് കുറച്ച് ക്കെ അടിക്കാണ്ടാവും ഇക്കാരം
ഞാൻ അങ്ങനെ ഒത്തിരി മേടിക്കല്ല കാരണം നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് കൊടുക്കണല്ലോ
ആഹ
യൂണിഫോം ആവുമ്പോ എല്ലാവർക്കും ഒരുപോലെ ആവശ്യമല്ലേ ഒരേ സമയത്ത് വരും നമ്മുടെ മക്കട കാണും വേറള്ളവരെ കൊണ്ടുത്തരുമ്പോൾ അവര് സമയം പറഞ്ഞ ആ സമയത്ത് നമുക്ക് കൊടുക്കണം.
ആ
അത് കൂടുതലും കല്യാണത്തിൻ്റെ ഇത് പിടിക്കും അല്ലാതെ മറ്റേത് മേടിക്കാൻ നക്ക് ഒരു പേടിയാ കാരണം സമയത്തിന് കൊടുത്ത് പിന്നെ സ്കൂളിൽ നിന്നള്ളവരുടെ ചീത്ത പിള്ളേര് കേട്ട് കഴിയുമ്പം അത് പിന്നെ നമ്മളോട് കാണിക്കും. അല്ലാ തന്നെ ഉണ്ട് ഇവിടെ നല്ല ചാർജാ തയ്ക്കുന്നതിന് ഒരു മാക്സി തയ്ക്കുന്നതിന് നൂറ്റമ്പത് രൂപയാ
ഫോമ് പിന്നെ അതായത് ഒരു ടോപ്പും പാൻറും തയ്ക്കാൻ എത്ര?
ഒരു ടോപ്പ് പാന്റ് ലൈനിങ് ഇട്ടുകയാണെങ്കിൽ നാനൂറ് നാനൂറ്റി അമ്പത് വരെ
ആ
ലൈനിങ് ഇട്ട്
ലൈനിങ് അങ്ങനെ നിങ്ങൾ വാങ്ങുവോ? അതോ പുറമേന്നോ ഓ അവര് തരുവോ
ആ അല്ല കൊണ്ടുവരുന്നവരും ഉണ്ട് നമ്മളോട് വാങ്ങാൻ പറയുന്നവരും ഉണ്ട്. പിന്നെ ചില ചുരിദാറിന്റെ കൂട്ടത്തില് ലൈനിങ്ങ് വിത്ത് ലൈനിങ് കാണുള്ളു
ആഹ ആ് ആ
ഓട്ടത്തിന്റെ തുണി കഴിഞ്ഞിട്ടേ ബാക്കി ലൈനിങ് ആയിരിക്കും. അത് സ്റ്റിച്ച് ചേർക്കും അല്ലെങ്കിൽ നമ്മൾ പോയി എടുക്കും.
അപ്പൊ യൂണിഫോമിന് ലൈനിങ് വേണ്ടല്ലോ അയ്ന എത്രയാ?
ഇല്ല ഇല്ല വേണ്ട അതിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റി. റ്റമ്പത് വരെ അല്ല ഇത് മറ്റ സ്ലിറ്റ് വേണ്ട
ആഹ സുഖാണ് യൂണിഫോമ ടിക്കാൻ എന്തോരു സുഖ
ആ അത് നമ്മുടെ ഇ നമ്മുടെ ചുരിദാറ് പോലെ സിറ്റിടാണ്ട് കൂട്ടിയിടിക്കുക അത്ര അല്ലേ ഉള്ളൂ പിന്നെ ഒത്തിരി ഷേയ്പ്പ് വേണ്ട
ആഹ ഒന്നും വേണ്ട ആ
അങ്ങനത്തെ ആ തുണി തയ്ക്കാനും എളുപ്പമാ നമ്മള് ചുരിദാറിന്റെ മെറ്റീരിയൽന്ന് പറഞ്ഞാ അത് ഷിഫോൺ ആയിരിക്കും അല്ലെങ്കിൽ ജോർജെറ്റിൻ്റെ അതൊക്കെ കിട ഉ മെഷീനില് പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണ് ക്രേപ്പ് അങ്ങനത്തെെയൊക്കെ യാവുമ്പോ നമ്മുടെ യൂണിഫോം ചുരിതാറ് നല്ല കട്ടിയുള്ള സൈസ്
ആ അതെ
അങ്ങനെയൊക്കെ തയ്ക്കാ എളുപ്പമുണ്ട്
മ്
കൃഷിയുണ്ടോെ വീട്ടില്?
ഇല്ല വീട്ടില് കൃഷിയൊന്നുല്ല അങ്ങനെ കൃഷിയൊന്നും ഉണ്ടാക്കാറില്ല
ഉം
അവിടെണ്ടാ
ആഹ് ഇവിടെ ചുമ്മാ അടുക്കളത്തോട്ടം പോലെ ഉണ്ട് പച്ചമുളകിന്റേതും
ആഹ് ആഹ് ഏഹ്
പിന്നെ എന്താ
എന്നാ ശരി ഓക്കേ എന്നാ
എന്നാ ശരിയെന്നാ ആഹ് ഓക്കേ ഓക്കെ ശരി